ഹലോ കേൾക്കിണില്ലേ ആഹ് ഉണ്ട്ണ്ട്
കേക്കാം കേക്കാം
ഉം
ഞാൻ ഇതിനത്തെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു നല്ല രസുണ്ട് ഞാനത് പരീക്ഷിച്ച് നോക്കണംമെന്ന് വിചാരിച്ചിരിക്കുവ
ആഹ ഹഹഹ നമ്മള് ഫ്രീ
അയ്ൻ്റെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ ഫുഡിന്റെ ചെയ്യാൻ പറ്റുന്ന കൊറെ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ചെയ്യാൻ പക്ഷെ അവനിപ്പം വണ്ണ ഒക്കെ ഉള്ളോണ്ട് വണ്ണം വെക്കാനുള്ള ഒന്നും ചെയ്ത് കൊടു-
ചെയ്തു കൊടുത്തിട്ട് കാര്യല്ല ഇതിപ്പം ഞാൻ വെല്യയ്ന് വേണ്ടിട്ടുള്ള പക്ഷെ അത് എന്ത് വച്ച് കയ്ഞ്ഞാല് ചെയ്ത് മോൻക്ക് മോൻക്ക് ണ്ടാക്ക്ണ ഫുഡ് അതാണ് അപ്പം ഇ ണ്ടാക്കുമ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എ ട്ക്കും പിന്നെ ഒരേ ഫുഡ് എന്നും മക്കക്ക് കൊടുത്ത് കയ്ഞ്ഞാ അവർക്കൊരു വെറുപ്പല്ലെകാരം അപ്പം ഞാൻ പഴം തന്നെ പഴത്തിന്റെ കൂടെ ഒരു ദിവസം ഓരോസാധനങ്ങളൾ മാറ്റി മാറ്റി മാറ്റി മാറ്റി അങ്ങനെ കൊടുക്കും അപ്പ ടേസ്റ്റിനുംഡിഫറൻസ് ഇണ്ടാവും ആഹ് ആർക്കാർക്കാ വെറുപ്പ് നമക്കാണെങ്കിൽ ഒരു ദിവസം ഒരേ ഫുഡിന കഴിച്ച നമുക്ക്ന്നെ വേണെ വെർപ്പ്‌ വരുലെ
ആ തെ ഞാനവിടെ ങ്ങനന്നെറിയോ ഇവിടെന്ന് വെച്ച പിന്നെ ഇങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കില്ല ഇങ്ങനെയുള്ളതൊന്നും എല്ലാർക്കുംന്നും പിടിക്കത്തില്ല ഞങ്ങൾ നാ
ആഹ് ആഹ് ആഹ്
നമുക്ക് ഇവിടത്തെല്ല പച്ചിലയും പിന്നെ ഇത് പിന്നെ ച ചേമ്പും ചേനയും കാച്ചിലും അങ്ങനെയൊക്കെയള്ള സാധനങ്ങളൾ എവിടെ പിന്നെ ചക്ക ച്ചീനി ച ചക്കാച്ചീനി ഇത് ഉണ്ടെന്നുണ്ട പിന്നെ വേറൊന്നും വേണ്ട
ഒന്നും വേണ്ട ഇപ്പൊ അപ്പുറത്ത് വിട്ട് താത്ത വന്നിരുന്നുന്ന് ചക്ക കൂട്ടാ വെക്കാൻ വേണോച്ചച്ച് കണ്ടു വന്നിന്ന്
ചക്ക ആഹ് അതന്നെ ഇവിടെ പിന്നെ ഞങ്ങൾക്ക് പ്ലാവ് ഒന്നേ ഉള്ളൂ ചക്ക കുറവ് പക്ഷേ ഞങ്ങക്ക് അപ്ര ഇപ്പ്ര എവിടെ എടുത്താലേ അതില് ക്കെല്ലാം എല്ലാ ദിവസവും കിട്ടും.
ആഹ് ഞങ്ങളുടെ അവിടെത്തന്നാണ് ഞങ്ങൾക്ക് പിന്നെ അവിടെ പുതിയ വെച്ച് മാറിയിട്ടേള്ളു ഇവിടെ പിന്നെ മറ്റേ ചക്കി പ്ലാവ് വെച്ചക്കണത് ഇതില് പ്ലാവില്ല നമ്മളെ ബഡ് തൈ വാങ്ങിച്ച് വച്ചിട്ടുണ്ട് അത് കായ്ച്ചിട്ടില്ല
അത് ആറു മാസം കായ്ക്കുന്നതാ ണോ
ആഹ് അത് എങ്ങനെയ എന്താ അറിയില്ല പ്പ രണ്ട് പിന്നെ രണ്ടു വർഷം കൊണ്ട് കായ്ക്കുന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങന കൊണ്ടന്ന വച്ചതാണ്.
പറഞ്ഞ അത് ആദ്യം കിളിക്കുന്നതിനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തത്ത് കളയണം അങ്ങനെ അങ്ങോട്ട് ഉണ്ടെന്നോ അത് അവരോട് ചോദിച്ചാ മതി
ആഹ് ചോയിക്കണം ഇത് വരെ ഒന്നും ണ്ടായിട്ടില്ല.
ആഹ് അത് ആയിക്കോളോടാ അത് ആയിക്കഴിഞ്ഞയ്ഞ നല്ലോണ്ട് പിന്നെ നല്ല ടേസ്റ്റും ആഹ് ചക്കക്ക്.
തന്നെ ആഹ് അത്യാവശ്യം നല്ല വല്യ പ്ലാവായിട്ടുണ്ട്ട്ടോ മറ്റേ പിന്നെ നമ്മള് നല്ലോണ്ണം പിന്നെ അതുപോലെ തെ എല്ലുപൊടിം ചാണകപ്പൊടിം പിന്നെ വെപ്പ് പുണ്ണാക്ക് ഒക്കെ ഇട്ട് കൊടുക്ക്ണോണ്ട്
ഇട്ട പന്തല് പന്തല് പോണക്കെ വലുതാക്കി വലുതാക്കി എടുത്ത്.
ആഹ് വെൽത്താക്കിയെട്ത്ത്. പിന്നെ പ്ലാവ് ണ്ട് അതേപോലെ തന്നെ രണ്ടും. ഉം രണ്ട് മാവുണ്ട് അത്പ്പോ ആഹ് പറെ
അല്ല ചെല പിള്ളേർക്ക് ചക്ക ചീനോടൊന്നും താല്പര്യല്ല പക്ഷെ ഇവിടൊക്കെ ഞങ്ങൾക്കൊക്കെ അത്ണ്ടെന്നുണ്ടെങ്കിൽ അത് മതി പിന്നെ ചോറു വേണ്ട.
മോൾക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ട ചക്ക മാങ്ങ അതൊക്കെ ഭയ്ങ്കര താല്പര്യണ്. അതിനോടൊക്കെ പിന്നെ അപ്പൊ ആഹ് ആഹ് ച ച്ച ചക്കൊക്കെ ന്ത്ണ്ടെങ്കില് ഞാന് ചൊളപ്പർച്ച് വെച്ചഴിഞ്ഞാൽ സ്കൂൾ വരുമ്പോഴേക്കിന് വേറെ ഒന്നും വേണ്ട അത അങ്ങനെര്ന്ന് കഴിച്ചോളും.
കഴിചോളും.
ഉം
ഉം ഇവിടെയും പിന്നെ ഈ ഫുഡിനോട കരത്തില്ല പിന്നെ ഞങ്ങക്ക് ഈ ഞാ പറഞ്ഞല്ലോ മീനും ഇറച്ചിയും നിർബന്ധം ഇല്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ ബാക്കിയെല്ലാം ക്കെ ഇച്ചിരിക്കടല പരി പയര് ചെറുപയര് അങ്ങനെയൊക്കെ തോരം വെച്ച് ഓരോന്നന്റെ കൂടെ ഇട്ട് തോരം വെക്കും ഞാന്.
ആഹ് ബടെ. ആഹ് അത് മാത്രയിട്ടല്ല അങ്ങനെ ഓരോന്നിന്റെ കൂടെട്ട് വക്ക്ണ്ടാവല്ലേ ഇവടെ അതൊന്നും പോകില്ല ചെ അല്ല ചെറുപയറ് ചെറുപയർ കാണ് ണതേ മോൾക് ഇഷ്ടല്ല ചെറുപയർ കണ്ടാ ചെറുയറ് തിന്നാ എനിക്ക് വയറ് വേദനിക്കുന്നറിം. ആദ്യം തെന്നണ്ട് അപ്പീല്ട്ക്കും.
ആഹ് പയറ് പരി പരിപ്പറിയക്കണം
ആഹ് ആൾക്ക് ഇഷ്ടല്ല ചെറുപയ്ർ എന്ത് കാട്ടിയാലും ഇഷ്ടല്ല അപ്പൊ. ഞാൻ എന്ത് ചെയ്യോന്ന് വെച്ച ആഹ് ഇല്ല മോന്ക്ക് കയിക്കണം മോൻ ഞാന് ചെറുപയ്റ് മോള്പ്പിച്ചിട്ട് അത് കഞ്ഞി വെക്കുമ്പോലെ മോന്ക്ക് കഞ്ഞി വെക്കുമ്പോ അത് അല്ല ക കഞ് കഞ് കഞ്ഞി ആക്കി വെച്ച് കൊടുക്കും ച്ചോ അല്ല കഞ് ഇതും പയറ് കഞ്ഞി വെക്കോലോ അങ്ങനാക്കി വെച്ച് കൊടുക്കും മോന്ക്ക് മോള്ക്ക് അത് ഇഷ്ടല്ല മോളത് കഴിക്കൂല ആഹ് മോളും തന്നെ ഈ പ്രായത്തിലൊക്കെ കഴിച്ചിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാന് പയറായിട്ടും ബീ ബീട്ട്റൂട്ടായിട്ടും ക്യാരറ്റായിട്ടും അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ കൊടുത്തിട്ടുണ്ട്
ആഹ് ചെല ജല ആയി ഇപ്പം നമ്മുടെ ഒരു അവർക്ക് അറിയാവുന്ന സമയം വരെ നമ്മൾ എന്ത് കൊടുത്താലും അവരൊക്കെ കഴിക്കുമ്പോ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാ പിന്നാ നമ്മൾ കെടന്ന് ഓടുന്നത്
പിന്നെ കിടന്നു ഓടുന്നത് പിന്നെ അവർക്ക് അവർക്ക് ഇഷ്ടള്ള കാര്യങ്ങൾ മാത്രം
അതെ അതെ
ഇപ്പൊക്കെ മോളായ്റ്റുള്ള ബുദ്ധിമുട്ടൊക്കാണ് ആഹ് പിന്നെ ഫുഡ് ഫുഡിന് ഹേയ് ഇല്ല ഇല്ല ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുല്ല ഇതാണ് പഠിപ്പിക്കാന് ഇരിക്കാനാണ് ഇരിക്കാനാണ് ബു
നമ്മുടെ വീന്റെ അടുത്ത ആണെങ്കിൽ ഒരു സ്കൂളില് കഴിഞ്ഞ ദിവസം വാർത്തയ ഉണ്ടായിരുന്നല്ലോ ഈ വെള്ളത്തിന്റെ അണുബാധ ഉണ്ടായി കുട്ടികളെല്ലാം ആശുത്രില്ലാണെന്നും പറഞ്ഞു
ആഹ് ഇല്ല ശ്രദിച്ചിട്ടില്ല
ആഹ് നമ്മുടെ വീടിന്റെ അടുത്തുള്ളരു സ്കൂളില്ല പ്രൈവറ്റ് സ്കൂള് അവിടെ ആ കുടിവെള്ളം തീർന്നായിരുന്നു അപ്പൊ പുറത്തുനിന്ന് അങ്ങോട്ട് വെള്ളം വരുത്തിച്ച് അതിന്റെ ഇതാണെന്ന പറയുന്നത്
ആഹ്
പക്ഷെ കുട്ടികളാാര് കുടിച്ചിട്ടില്ല കയ്യും വായയും കഴിയതേള്ളൂ പക്ഷെ പക്ഷെ എല്ലർക്കും വയറിളക്കും ഷർദ്ധയിൽ പോയി എല്ലാ ടീച്ചർമാർ ഉൾപ്പെടെ എല്ലാർക്കും
ഓഹ് അത്ര പെട്ടെന്നില്ലേ എന്താണ്
ഉം എന്തെങ്കിലും ആഹ് കൊച്ചു കൊച്ചു പിള്ളോരല്ല അത് അവർക്ക് പെട്ടെന്ന് പ്രതിരോധ ശേഷിയും കുറവല്ലേ
ആഹ് ഉള്ളിലേക്കൊക്കെ കഴക്കണമെങ്കി ഇപ്പ എന്താക്കരവസ്ഥ
അല്ല എത്രയെന്ന് പറഞ്ഞാല നമ്മൾ കൈ കഴുകിയാലുംഒരു തുള്ളി വെള്ളമെങ്ക നമ്മുടെ ഉള്ളിലോട്ട് പോവും
ആഹ് ഇപ്പൊ ക കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം വേനല്ല കല്ഞ്ഞ പ്രാവശ്യ വേനല്ലും ഇതേപോലെ ഞങ്ങളെ കിണറൽ എന്തോ ഇൻഫെക്ഷൻ ആയി ഞങ്ങക്ക് വീട്ടിലുള്ളവർക്ക് എല്ലർക്കും മഞ്ഞപ്പിത്തം കുഴെട്ടു
ആഹ് ആഹ്
എന്താെന്നുള്ളല്ല ആദ്യം നാത്തിൻന്റെ മോക്ക സ്റ്റാട്ട് ചെയ്ത് തറവാട്ടിലരുന്നുണ്ട് ഇവിടെയല്ല ഞങ്ങൾ താമ അട്ട് മാറിയിട്ടണ്ടായില്ല അപ്പോൊ പിന്നെ ഞങ്ങളാണെങ്കില് പുൊറത്തരുന്നു ഞങ്ങ അവിടുന്ന് വന്ന പാട ആയിരുന്നു പിന്നെ ഹസ്ബൻഡന്റെ അടുത്ത്ന്ന് വന്ന പാടെ ഇതേപോലെ വറച്ച അതേപോലെ പിന്നെ ശർദ്ദിക്കാൻ വരും ടെസ്റ്റയ്തോക്കുമ്പോ വീട്ടിൽ ള്ളോർക്ക് മൊത്തം ഞാൻ വീട്ടിലുള്ളടെക്ക് മൊത്തത്തില് എന്റെ ചെറിയ മോന ആകെ എട്ട് മാസമൊക്കെ പ്രായമാണ് മോനക്ക് വരെ വന്നു
വന്നട്ടാ ഇപ്പൊ എന്തോ എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥയുടെയാണോ ഈ അന്തരീക്ഷത്തിള്ള മഴ മഴവള്ളത്തിന്റതാണോ എന്തോ പറല്ലത് പൊതുവിൽപ്പോ എല്ലാവർക്കും പനിയും വയറിളക്കം അങ്ങനെ ഉണ്ടാാവുന്നുണ്ട് പക്ഷെ ഇത് അവർ പറയുന്ന വെള്ളത്തിൽ നിന്നും ഉണ്ടായിരുന്നു കാരണം സ്കൂളിലെ കംപ്ലീറ്റ് കുട്ടികൾക്കും കംപ്ലീറ്റ് ടീച്ചർ മാർക്കും
ഓഹ്
എല്ലാരും ഒന്നേ പോണൊക്കെ ആശുത്രിക്ക് കയറിയത്
ആഹ് അങ്ങനെയൊക്കെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ
വെള്ളത്തിന്നുള്ള
ഞമ്മൽത് പിന്നെ കെ കിണറൽ വെള്ളം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്തു അപ്പൊ മനസ്സിലായതായി പിന്നെ പഞ്ചായത്ത് നിന്ന് ആളുകൾ വന്ന് ബ്ലീചിങ് പൗഡറോക്കെ ഇട്ട്ട്ട്
കിണറ്റ വൃത്തി ബ്ലീച്ചിംഗ പൗഡർ ഒക്കെട്ട് വൃത്തിയാക്കി ഉപയോഗിക്കാതിരുന്നതായിരിക്കും അതായിരിക്കും
ഉപയോഗിക്കണ കേണറന്നേ പക്ഷെ പക്ഷെ മുകളില് ഈ കോവക്കേന്റെ വള്ളി പടർന്നത്തി വല്ലാണ്ട് ഒരു സൂര്യപ്രകാശം കറ്റക്ക് നട്ടുണ്ടായിുന്നില്ല
കേരളത്തിലോട് തട്ടുന്നില്ല ആഹ്
പിന്നെ അതുപോലെ തന്നെ വെള്ളം ഈ വേനക്കാലം ആവുമ്പോ നമുക്ക് നന്നായിട്ട് വെള്ളം താണു പോകല്ലോ അങ്ങനെ അടിയായിട്ടുണ്ടായിരുന്നു വെള്ളം അപ്പൊ പിന്നെ പെട്ടെന്ന് മലിഞ്ഞാവല്ലോ
ആഹ് അത് തന്നെ
പിന്നെ കോവൽന്റെതൊക്കെ വള്ളിയൊക്കെ പടർപ്പൊക്കെ വെട്ടി കളഞ്ഞ് ഓക്കെ ആക്കിയപ്പൊ ശെരിയായി.
ഇപ്പ വൃത്തിയായി.
ആഹ് പൂർത്തിയായി.
ഓഹ് ആഹ് അതാ ഈ ചെടികളൊക്കെ കെണറിണ്ടെ മണ്ട ത്തോട്ടിടരുതെന്നും പറയാ
ആഹ് നമ്മളത് തലശെരി ആഹ് നമ്മളെ കെണറിന്റെ ഗ്രില്ലിട്ടിട്ട് അയിന്റെ മോള്ല് വലയിട്ടിട്ട്ണ്ട് അപ്പ പിന്നെ അയിന്റെ മോൾല് അവടെ ആടലോട ത്തിന്റെ മരണ്ട് അതിന്റെ മൊകളില് മൊത്തായിട്ട് കോവക്ക ഈ പന്തൽച്ചിട്ടെ അത്ങ്ങട്ട് കെണറിന്റെ മോൾ ക്ക് ച്ചാന്ക്ക്ണ്.
ചാഞ്ഞ്ന്നോ അതാ ഇത് എന്തെങ്കിലൊക്കെ എല വീണാലും മതി അത് തന്നെ അതി ന്റെ അകത്ത് കടന്ന് അവിഞ്ഞ് ഈ ഇതായിട്ട് മാറും
ഗ്രില്ലിട്ടതിന്റെ മോളില് വല ഇട്ടിട്ട്ണ്ട്.
ആഹ് ആഹ്
ഈ സൂര്യപ്രകാശം ഇങ്ങനെ തട്ടിനിന്നിട്ട് കോവല് ഇങ്ങട്ട് ഒന്നായിട്ട് പന്തൽ ൽച്ചഴിഞ്ഞാൽ നല്ല കുടുംമ്പല്ലേ
എന്നും ഒ ഒരു തൊട്ടി വെള്ളമെങ്കിലും ദിവസം കോരണംന്ന് ഞങ്ങളെ അ ഇവട് ത്തെ അമ്മ പറയും എപ്പഴും.
പക്ഷെ നമ്മക്ക് ചെറിയ മക്കള്ണ്ടാവോണ്ട് കൊട്ടക്കോരി വെക്കാൻ തന്നെ പേടിയാണ് ഇതിറ്റ മൂ മൊത്തം അത് ഇട്ട് നിക്കാടാ കണ്ണ് തെറ്റിയ കുരുത്തകേടെ കണിക്കൊള്ളെ
കുരുത്തക്കേടെയൊള്ളൂ അത് എടാ ഇച്ചിരി വളർന്നു കഴിയുമ്പോ ഈ കുരുത്തക്കേട് നമ്മള് കാണാൻ കൊതിക്കും
സത്യാണ്. പക്ഷെ നമുക്കിപ്പോ ഇന്നലെയൊക്കെ എനിക്ക് പ്രാന്ത് വരാ ഒറ്റക്കല്ലേ മൂന്ന് മണിയായിട്ടും കൂടി ഞാനൊന്ന് അടിച്ചു വാരി തൊടച്ചിട്ടും കൂടി ഇല്ല വീട് മോനാണെങ്കി വാശി പുടിച്ച് കരഞ്ഞ് കരഞ്ഞ് ഒക്കത്തിന്നിങ്ങട്ട് എറങ്ങൂല പിന്നെ എന്താ ചെയ്യാ
അതാ ഇപ്പതാ പണ്ട് ഞാൻ പറയും ഇപ്പ എന്റെ മോന്റെ ക്രുസ് തി കാണൻ ഞാൻ കൊതിക്കുന്നുണ്ട് അതൊ ണ്ടാ ഞാൻ പറഞ്ഞത് ഏഹ് അയാള് വലിയ വ വാശി അങ്ങനെയുള്ള ഇതൊന്നും എക്കില്ല
ആഹ് ഒര് മോനന്നെ ഒള്ളോ
ഒര് മോനേ ഒള്ളു വല്യ കുരുത്ത കേടും ഇല്ല എല്ലാരൂടെ വരുമ്പളാ ചേച്ചിയുടെ മക്ക ളിവടെ വരുമ്പോഴുള്ള കുരുത്ത കേടൊക്കൊള്ളൂ അല്ല അയാള് ഒറ്റക്കൊള്ളങ്കി അയാള് സൈലന്റാ
ആഹ്
ആ അന്നേരം ഞാൻ പറയ്ണാ ഇത് പോണോത്തല്ലല്ലോ കൊച്ചുപുരത്തിന് ഇങ്ങനൊന്നും അല്ലായിര്ന്ന് അപ്പ അവര് വളർന്നു വരുന്ന അവ ഇതനുസരിച്ച് വരുന്നേനനുസരിച്ച് അവരുടെ പക്വതയും വരും അവരുടെ ആ മൈന്റും വേറെ രീതിയിലോ
ആഹ് ഇവടെ മോളും മോനും കൂടെ ആവുമ്പളേ യുദ്ധണറിയാ യുദ്ധക്കളാണോന്നോ മോനാണെങ്കി രണ്ട് രണ്ടാള് രണ്ട് വയസ്സ് ഡിഫ്‌റൻസ്ണ്ട് അതുകൊണ്ട് തന്നെ മോളൊന്നും ചെയൂല അപ്പം ഇവനെന്താ ചെയ്യാ മുടി കുത്തി പിടിച്ച്കാണ്ട് കടിക്ക മുടി പിടിച്ച് വലി ക്ക്യാ എന്തൊക്കെയാന്ന് ചെയ്യാന്നറിയോ ഭയങ്കര വികൃതിയാത്.
രണ്ട് പേരൂടെ വീട്ടിലോട്ടെ സ്കൂളിൽ പോകുമ്പം പ്രശ്നല്ലല്ലോ
ഇല്ല ഇവള് പറിം ഇമ്മച്യേ ഞാന് എന്തുമാതിരി ഓനെ സ്നേഹിക്ക്ണ് ണ്ട് ഇങ്ങ ങ്ങട്ടും എന്താ ഇവ നിന്നെ ഇങ്ങനെ ചെയ്യ്ണേ ചോയിക്കും.
അത് ഇച്ചിരി വളർന്ന് കഴിയുമ്പം പക്ഷേ ഈ ആങ്ങളക്കയിരിക്കും പെങ്ങളോട് ഏറ്റവും കൂടുതൽ.
ആഹ് ആഹ് ഞാൻ പറഞ്ഞു ബുദ്ധി ആയിട്ടില്ലല്ലോ. ചെറിയ കുട്ടിയല്ലേ അയിന് ആവണ് അല്ലെ ഉള്ളൂന്നറിമ്പം പറയും. രണ്ടു വയസ്സായി മ്മച്ചി എന്ന് തുടങ്ങി യതാ ബുദ്ധി ആയിട്ടില്ല ബുദ്ധി ആയിട്ടില്ല എന്നാ ഒന്ന് ബുദ്ധി ആവാന്ന് ചോയിക്കും.
അയാള് ആള് കൊള്ളാലോ.
ഉം അവളെ കുരുത്തക്കെട് ഔന്റെമ്മോ എന്തൊരു ബുദ്ധ്യേന്നോ അയ്നോട് അങ്ങനെ. തറവാടീലുണ്ട് പിന്നെ കുട്ടിന്റെ. പിന്നെത് വരെ ചന്തി ഇതുവരെ ഇവിടുത്തെ ബെഞ്ച് കണ്ടിട്ടില്ല ട്ടോ പറഞ്ഞിര്ന്നു. സത്യായിട്ട് ഓടി കളിക്കയ്ക്കാരം ഇരിക്കൂല.
ആഹ് ഓക്കേടാ എന്നാ ശരി ഓക്കെ ഓക്കെ.